ആഹ
അലോ
കെക്കാലെ
ഹലോ
ആഹ് പറയൂ കേക്കല്ലേ
ഹലോ കേക്കുന്നോ
ആഹ് കേക്കാണ്ട് അങ്ങട് കേക്കല്ലേ
ഹല്ലോ
ആഹ് കേക്കാണ്ടേയ്
കേക്ക് ന്നോ
ആഹ ക്ക് കേക്കാണ്ട്
ആഹ ഓക്കേ ഓക്കേ ഇപ്പഴ കേക്കുന്ന
ആയിക്ക എന്താ പരിപാടി
ഓ പരിപാടി ഒന്നുല്ല ഇവിടെ കിടക്കുന്നു അവിടെയോ
ഞാനി ഇവിടെ തുണിയൊക്കെ തിരുമ്പിത് ഉണക്കിട്ട്ണ്ട് അ ഒക്കെ എടുക്കാനൊക്കെ നോക്കാ വാർപ്പിന്റെ ഓൾൽ ഇങ്ങനെ
ആ അ ഊസ് പുട്ട് ചായ ത്ത് കുടിച്ചോ
ഉം ചായുടി യിഞ്ഞു
എന്താണ് കഴിക്കാൻ
കഴിക്കാന്ന് കൂര വറുത്തതാ
ഏ
കൂര മറത്ത് ങ്ങള്ൾ കേട്ട്ക്ക്ണോ അത്
പൂരം കയന്താ
കൂരം വറുത്തത് അമ്മള് പുട്ടൊക്കെ ണ്ടാക്കൂല്ലേ പുട്ട് പുട്ട്
ആ പുട്ട്
പുട്ട്ണ്ടാക്കണം മാവ്ണ്ടാവൂലേ പുട്ടിന് ഉതർത്തിയത് അത് നമ്മൾ ഉള്ളി അരിഞ്ഞെ ട്ടെ എണ്ണ വെച്ചിട്ട് ചെറിയുള്ളി അരിഞ്ഞിട്ട് അത് തൂമിക്ക എന്നിട്ട് അയിലേക്ക് പുട്ടിനു ഇതാക്കണ പോലെ ആ ക്കിട്ട് അതിലേക്ക് ഇട്ടിട്ടിങ്ങനെ വറക്കുക എന്നിട്ട് അയില് നല്ല തേങ്ങ ചെരവി ടുക പഞ്ചസാ സാര ഇടുക പഞ്ചസാര വേണ്ടവർക്ക് ഇടാ അല്ലാത്തവർക്ക് നല്ല തേങ്ങ ചിരകീട്ടിട്ട് അങ്ങനെ തിന്ന
ഓ മധുരം ഉള്ളതാല്ലേ
ആ മധുരം വേണോങ്കി മധുരം ഇടാ വേണ്ടാത്തവർക്ക് മധുരം ഇടാതെ അങ്ങനെ ഇളക്കിയിട്ട് നല്ല മൊരുക്കനെ വറു ത്തിട്ട് തേങ്ങയിട്ടിട്ട് കയിക്കാം നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇങ്ങളെ ഭാഗത്തേക്കൊന്നും അതില്ലേ ഏ
അതെന്താ ക്ലിയർ ഇല്ലാത്തത് ഹലോ
ഇപ്പൊ കേക്കുന്നാ
ആ പ്പൊ കേക്കാം ക്കാണ്ട് ഇടക്കടക്കൊരു ഇത് കൊറ ണ്ട്
ക്കെ പുതിയ റെസിപ്പിയാണല്ലോ ന്നു നമ്മുടെ നാട്ടിൽ ഇതൊന്നും ഇല്ല
അതേ എന്നാ ഒന്ന് ഉണ്ടാക്കി നോക്കണ്ട് നല്ല ടേസ്റ്റ് ആണ് നമ്മള് പുട്ടിന് ഇതാക്കണ പോ തന്നെ ആക്കീട്ട് അങ്ങനെ ചെയ്യ.
ആഹ് ആഹ് ഓ
ന്നിട്ട് നല്ല ഇങ്ങനെ ചെറ് ചെറിയ ചൂടിലിട്ടിട്ട് അങ്ങനെ വർക്ക്. അപ്പൊ ഇഞ്ഞ ഔ നല്ല മര്ന്ന് എണ്ണേല് നല്ലേ എണ്ണ നല്ല വെച്ചിട്ടല്ലേ നമ്മള് ഉള്ളി മൂക്കാള്ള എണ്ണ മാത്രം എട്ത്താ മതി. ഞമ്മള് കറീക്കൊക്ക ഉള്ളി തൂമിക്കാട്ക്കൂല അത്രെ എണ്ണ എട്ത്താ മതി ഇന്നിട്ട് അയിലാട്ട് ട്ടെൻ ഉള്ളി തൂമിച്ചേന്റെ ശേഷം ഇങ്ങനെ
ഉം ഹലോ ഹലോ ഹലോ ഹലോ ഹലോ